ആ എന്താ ചെയ്യണ
ആ ഇവിടെ ഇരിക്കുന്നു
ഉം ആശാടഞ്ഞ ചായക്കന്ന് എന്താ പറയാ കൂടുതൽ വ്യവസായത്തി ഉണ്ടാക്കണത് മുഴുവ ഉണ്ടായിരുന്നു അച്ചപ്പം കൊയലപ്പം
ഒ ഒ
ഇങ്ങക്ക് എന്തൊക്കെ
ഞങ്ങക് ചാ
ആ ആ പി പിള്ളോരൊ കണ്ട വീട്ടിലേ പിള്ളോരൊക്കെ ഉണ്ടോ വീട്ടില് ആ പഠിക്കണോ
ആ അവരെ പഠിക്കേ
ഉം ഞന്തകെ ട്ട് ഇല്ല അന്ന് മഴല്ല
ആ ഇന്നല്ല ഉണ്ടായിന്നല്ലേ
ആ ആ എന്തൊക്കെയ എന്നിട്ട് വേറെ
ആ
ഞ എന്തൊക്കെയ എന്റെ ജോലിക്ക് എന്തേലും പോണ്ടോ ആ എന്ത് ജോലിയാ
തുടര്
എങ്ങനെ
തുണിക്കടയില് തുണിക്കടയില്
ആ ആ ആ വീടിന്റെ അടുത്ത് തന്നെയാണോ ആ ഉം കസ്റ്റമർ ഒക്കെ ഒണ്ടാവോ കടയില്
ആ അന്ന് തിരക്ക് കുറവാരെന്ന് ചില ദിവസങ്ങളില് തിരക്കുണ്ടാവും
വലിയ ഷോപ്പാണോ ചെറിയ ഷോപ്പാണോ
ഉം പിന്നെ ആ ഏ ഫാൻസി ഡ്രസ്സ് എല്ലാം ഒണ്ട്
ആ ആ ആ ഓരോ സെക്ഷൻ ആവൂലേ
ആ ഓരോ സെക്ഷനാ
ഉം ഫാൻസി ഫൂട് വെയർ അങ്ങനെയൊക്കെ ഒണ്ടോ
ആ എല്ലാം ഉണ്ട്
ആ ആ സെലക്ഷനൊക്കെ ഉണ്ടോ
ആ ഓരോ ഓടറനുസരിച്ച് എടുക്കുന്നൊണ്ട്
ആഹ് ആഹ്
നാനെന്താ ഉച്ചക്ക് എന്താ മീനൊക്കെ കിട്ടിയോ
ആ മീനൊക്കെ ഉണ്ടായിരുന്നു
എന്ത് മീന
ഇന്ന് കഷ്ണമീനായിരുന്നു കേന്ദ്ര പൊരിച്ചണ കോഴിയായിരുന്ന് കേന്ദ്ര കെട്ടില്ലേ ഐക്കോറ കേന്ദ്ര
അയല
അയല് നല്ല കൊറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള മീനാണ് നെയ്മീന്റെ പോലത്തെ
അവിടെയെങ്ങും അങ്ങനൊരു പേരെക്കെ ഞാൻ പൊതുവേ കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങള ഏരിയയിലൊന്നും അങ്ങനൊരു പേര് പറയത്തില്ല ന് വേറെന്തോ അതിന് വേറെന്തോ പേരായിരിക്കും ഇവിടെ പറയുന്നതേ
ആഹ്- ആഹ്
അവിടെ മത്തി ചാള അയല
ഞാൻ വേറെ പ്രവാസിന്റെ മേലെ ആഹ്- ആഹ്
ചൂടാ
കടലിന്റെ ഭാഗത്താണോ അപ്പൊ നിങ്ങളെ വീട്
അല്ല അല്ല
ആഹ് ശരി
കടലേ ഇല്ല
ആഹ് - ആഹ്
മാറുമ്പൊഴേ
അവിടെ എങ്ങനെ കുടിച്ചിലോ വണ്ടിയിലാണോ വെരല് ആഹ് പിന്നെ എന്തൊക്കെ രാവിലെ എപ്പളാ വന്നിട്ട് ഷോപ്പിന് പോവ
രാവിലെ പത്തുമണിക്ക് വരും ഉച്ച ഭക്ഷണൊക്കെ ആയിട്ട് ഇങ്ങ് പോരും
ആഹ്- ആഹ് വൈകുന്നേരം എപ്പഴ റിട്ടൺ
ഒമ്പത് മണിയാവും
ആഹ്- ആ ലോങ് ഒല്ല ആളുകളൊക്കെ വന്ന് മുക്കണണ്ടോ ഷോപ്പില്
ആ ഒരുപാട് ദൂരൊന്നുംല്ല എല്ലാം ഈ ഒരു ചുറ്റുവട്ടത്തുള്ളവര് തന്ന
ആ ഡ്യൂട്ടി കഴിഞ്ഞാണ്ട് ആന് പോവുണ്ടാവുലേ ആ പെരുന്നാക്കൊക്കെ നല്ല തെരക്കുണ്ടായിരുന്നോ
ഭയങ്കര തിരക്കാര്ന്ന്
ആഹ് -ആഹ്
ഉം
വേറെ എന്തൊക്കെ
പിന്നെ എന്തോ യാത്രയൊക്കെ പോവലുണ്ടോ
ആ യാത്ര പോവലുണ്ട്
ആ അവസാനം എവിടെ പോയെ
ആ എങ്ങനെ
അവസാനം എവിടെയാ യാത്ര പോയത് ബീച്ചിൽ പോയല്ലേ ഉം മക്കളൊക്കെ വലിയ മക്കളാ
ആഹ് വലുതാ
ആ എത്രെലൊക്കെ പഠിക്ക്ന്ന്‌
ആ ഒന്ന് ഡിഗ്രിക്കാണ് ഒന്ന് പത്താം ക്ലാസ്സിലാണ്
ആ എനിക്കുണ്ടൊരു മോന് പത്താം ക്ലാസ്സിലും മോള് എട്ടാം ക്ലാസ്സിലും
ആ ആ
ഉം
വേറെന്തൊക്കെ വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില്
വീട്ടിത്ത കാര്യം ആ ആ അതെ ശരി കൂട്ട് കുടുംബത്തിലെ ആവൂലേ
അതെ
ആ ആ പിന്നെന്തൊക്കെ
ഉം അവിടെ എങ്ങനെ വെള്ളത്തിനൊക്ക
ആ കെണറുണ്ട് കെണറുണ്ട് സ്വന്തായിട്ട് കെണറുണ്ട് വെള്ളത്തിനൊന്നും ക്ഷാമ ഇതുവരെ വന്നിട്ടില്ല
ആ വേനല്ലൊന്നും കുഴപ്പോല്ലല്ലേ
ആ ഇല്ലല്ല വെള്ളോക്കല്ല അത്യാവശ്യായി കിട്ട ട്ടണ് ണ്ട്‌ പിന്നെ
പിന്നെ എന്തൊക്കെ കൃഷിയൊക്കെ ഉണ്ടോ
ആ കൃഷിയൊക്കൊണ്ട്
ഉം സ്വന്തായിട്ട് എന്തെങ്കിലും വീട്ടാവശ്യ വീട്ടാവശ്യത്തിന് എന്തെങ്കിലും പച്ച ആ ആ
കൗങ്ങ് തെങ്ങ് വാഴ അങ്ങനെയുള്ള കൃഷിയിടങ്ങളാണ്
ആ ആ
ഇവിട ഉപ്പ നോക്കും
ഓ ഓ
ഉം ഓരപ്രായയ ആൾക്കാർക്കല്ലേ അധികം കൃഷ
ആ ഞങ്ങളവിടെ ഇണ്ടൊരുപ്പ ഉപ്പാണ എല്ലാം നോക്കുന്നത് കൃഷിയെല്ലാം നോക്കും
പച്ചക്കറി ഞങ്ങക്കിണ്ട് പക്ഷെ കുറച്ച് ആ രണ്ട് മൂന്ന് വീടപ്പുറം മാറീട്ടാണ്
ആ ഞമ്മക്ക് പച്ചക്കറി വീട്ടില് കൊറച്ച് സൗകര്യുണ്ട് പിന്ന നടാൻ സ്ഥലം കിടപ്പോണ്ട് അവിടെത്തന്നെ എല്ലാം നടും പച്ചമുളക് കറിയേപ്പിലത്ത കറിയേ പില തോട്ടം തന്നെ ഉണ്ട്
ആ ആ
പിന്നെ പാവക്ക പയറ് വഴുതണ വെണ്ട അങ്ങനെ വീട്ടാവശ്യത്തി നുള്ള സാധനങ്ങൾ അന്നന്നുള്ള
ആ ആ ആ ശരി വള മേ കാര്യൊക്ക എങ്ങനെയാ ഉപയോഗിക്കല്
ഏ
ജൈവ വളം ഇങ്ങാണ്ടോ രാസവളംങ്ങാണ്ടോ ഉപയോഗിക്കൂലേ
ജെ അവിടെക്കെന്ന ഉണ്ട് ഞമ്മക്ക് കോഴി ആട് പോത്ത് ഇതൊക്കെയണ്ട്
ആ ആ ആ
അപ്പൊ അവിടന്ന് തന്നെ വളവും കിട്ടുന്നുണ്ട്
ആ ആ പിന്നെ എന്തൊക്കെ മോൾ എത്ര വരെ പഠിച്ചേ
ഞാൻ ഡിഗ്രി
ആ ആ ഡിഗ്രി ഏത് കോഴ്സ് എടുത്തന
അത
ഉം ഉ നാല വർഷം പോയോ
ഇല്ല ഇല്ല കംപ്ലീറ്റ് യ്തില്ല.
ആഹ് അതെന്തെ ഇപ്പൊ
അപ്പോഴത്തേക്ക് കല്ല്യാണായി.
ആഹ് ആഹ് എല്ലാര പ്രശ്നൊ അതെ ന്നെയാണ്. പഠിച്ചോണ്ടിരിക്കുമ്പയേക്കാരം മ്യാരേജ് വെര്. പിന്നെ നമ്മക്ക് പൂർത്തിയാക്കാനും കഴിയൂല.
പിന്നെ വേറെ എന്തൊക്കെയ, വീട്ടില് ആരൊക്കെ ഇണ്ട്?
എങ്ങനെ
വീട്ടില് ആരൊക്കെ ഉണ്ട്?
വീട്ടില് ഉമ്മ ഉപ്പ ഉം രണ്ട് ബ്രദറ് രണ്ട് സിസ്റ്ററ് എല്ലാരും ഉണ്ട് ഇവിടെ എന്റെ ഹസ്ബന്റിന്റെ വീട്ടില് ഉമ്മ ഉപ്പ ഉം ഞാനും മക്കളും. പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പോയിട്ടുണ്ട് ഓലെ ബ്രദറ് സിസ്റ്ററ് ഓരൊക്കെ. ഉം ഞങ്ങളതും കൂട്ട് കുടുംബാ പക്ഷെ ഞങ്ങളിപ്പോ സിൻ എന്താ വീട് മാറി പോന്നത് കൊ ണ്ട് ആഹ് പിന്നെന്തൊക്കെയ? നിങ്ങക്ക് ഏറ്റവും ഇഷ്ട്ടൊള്ള വിഷയം എന്തായിരുന്നു പഠിക്കണ നേരത്ത്.
മലയാളം
ആഹ് സ്റ്റോറി ആയിരുന്നാ അതില് മുഴുവം
ആഹ് സ്റ്റോറി സ്റ്റോറി
ഉം ഉം
പാത്തുമ്മയുടെ ആട് അതൊക്കെ ഞങ്ങള് പഠിക്കുമ്പോ
ആഹ് അത് ഡിഗ്രിക്കു ഉണ്ടായിരുന്നോ?
അല്ലല്ല ഞാന് പത്താം ക്ലാസ്സിലെ കാര്യം പറഞ്ഞതാ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആ സമയത്ത് ഞാനും പഠി ഇണ്ടായിരുന്നു സ്റ്റോറിണ്ടായിരുന്നു നല്ല സ്റ്റോറിയാ എത്ര വായിച്ചാലും ബോറടിക്കാത്ത ആഹ് നല്ലൊരു എന്റർടെയ്മെന്റായിരുന്നു അത്. പിന്നെന്തൊക്കെയാ? ആഹ് ചോറന്നേ കഴിക്കാ ചെലപ്പോ ആരു ഇല്ല വീട്ടിലെങ്കീ ഏഹ് ചപ്പാത്തി, പൂരി, ഏഹ് ഇടിയ പ്പം അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും പിന്നെ കുട്ടികളെങ്ങനെ ചെറിയ പിള്ളേരാണോ? ഹലോ ഹലോ കേൾക്കണില്ലേ
ആഹ് കേക്കാ കേക്കാം ഞാൻ കടയിലായതോണ്ടേ അല്ല അല്ല പറഞ്ഞോ
പിള്ളേരെങ്ങനെ ചെറിയ പിള്ളേ രാണോ ആഹ് ആഹ് ട്യൂഷന് പോണുണ്ടോ? ആഹ് അടുത്തന്നാണോ
ആഹ് അടുത്ത് തന്നെ സ്കൂളും എല്ലാം അടുത്താമ്മക്ക്
ആഹ് ആഹ്
പെട്ടൊന്നും പോണ്ട
ആഹ് ന്നിട്ട് എന്താ പഠിക്കാനൊക്കെ ഉഷാറല്ലേ
ആഹ് കൊഴപ്പല്ലാന്ന് പോന്നു മോൻ ഒത്തിരി പാടാണെങ്കിലും കൊഴപ്പല്ലാതെ പോണുണ്ട്
യട്യൂബില് ക്ലാസ്സൊക്കെ ഒന്ന് കേട്ടാ മതി ഒന്നും കൂടി മനസ്സിലാവാന് ഉം ഉം വേറെന്തൊക്കെ
ആഹ് വേറേ ചായ കുടി ഒക്കെ കഴിഞ്ഞല്ലേ
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു
ഉം വേറെന്തെങ്കിലും ജോലിക്ക് എങ്ങാനും പോവുന്നുണ്ടോ അതോ
ഇല്ല ഞാന് വീടിലെന്നെയാ ഉം പണി വർക്കും ഒന്നുല്ല ഉം ജോലി അങ്ങനെയൊന്നുല്ല ല്ലാറെ വീട്ടിൽ തന്നെയാണേറെ എന്തിനേലൊക്കെ പോണം പിന്നെപ്പം ഹസ്ബന്റ്, ഉപ്പ ഉമ്മ ഇവരെല്ലാരും ഉണ്ടാവുമ്പം പിന്നെ അയ്ന്റൊരു ബുദ്ധിമുട്ട് അവിടെ വര്ണില്ല എല്ലത്തിനും സഹായി ക്കാനും അതൊക്കെ നമ്മളെപ്പം ഒപ്പം എല്ലത്തിനും ഉണ്ട് നമുക്ക് എന്താവശ്യപ്പെട്ടാലും വാങ്ങിത്തരാനും നമ്മള് ഓലൊരു മാരി കുട്ടി കുട്ടീടെ പോലെ ആണ് കണ്ട്ക്ക്ണത് അപ്പൊ പിന്നെ നമ്മക്കങ്ങനെ ഇന്നത് വേണന്ന് പറയുമ്പം ഇന്റടുത്ത് പൈസല്ല അങ്ങനത്തൊരു ബുദ്ധിമുട്ട് അടെ വന്നിട്ടില്ല അപ്പം പിന്നെ ആഹ് ജോലിയെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല ഉം പിന്നെ എന്തൊക്കെ?
ശരി എന്ന വിളിക്കാം
ആഹ് ഓക്കെ